ഹലോ കേൾക്കുന്നുണ്ടോ
ഓ ആഹ് കേക്കുന്നുണ്ടല്ലോ
ഉം എന്തൊക്കെ വിശേഷം സുഖല്ലേ
ആഹ് അൽഹുദുല്ലാ സുഖം
ഉം ചായ കുടിച്ചോ
ഇല്ല നമുക്കിവിടെ സമയം മൂന്നേകാലായതേ ഉള്ളൂ
ആണോ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുള്ളോ ഈക്കാരല്ലേ
കേട്ടില്ല
ഫുഡൊക്കെ കഴിച്ചിട്ട് ഇണ്ടാവുള്ളായിരിക്കുംല്ലേ ഇപ്പൊ
ഇല്ല ഇല്ല കുഞ്ഞിന് ഇവിടുത്തെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതേ ഉള്ളൂ
ആണോ കുട്ടി ചെറുതാണോ
ആഹ് മൂന്ന് വയസ്സാവുന്നു ആഗസ്റ്റ് ആവുമ്പോ മൂന്ന് വയസ്സാവും
ആണോ അയ്ശരി പിന്നെ എന്തൊക്കെ അവിടെ എന്താ ജോബ് എന്താ
എ് ഹ് വീട്ടുജോലിയാ വീട്ടു ജോലീം കുഞ്ഞുങ്ങളെ നോട്ടോം
അയ് ശരി ഇങ്ങള് കുട്ടീനെ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോയതാണോ
അല്ലല്ല
നിങ്ങടെ കുട്ടി അല്ലാ
എഹ് ഞാന് ഇവിടെ ഹൗസ് മെയ്ഡ് ആയിട്ട് ജോലിക്ക് വന്നതാ
അങ്ങനെ ചെറിയ കുട്ടികളാണോ നോക്കാന്ള്ളത്
ബേബി ഓ മൂന്ന് വയസ്സ് എ രണ്ട് വയസ്സ് അഞ്ച് മാസം
അയ്ശരി ങ്ങളെ അടുത്ത് ആക്കിട്ട് അവര് ജോലിക്ക് പോവുന്നതാ
ഉം അതെ അതെ ഇവിടുത്തെ എ മേടത്തിന് മ്മടെ ബ്യൂട്ടി പാർളറ് സലൂണുണ്ട് ഉം
അപ്പൊ കൊറേ ആയവിടെ വർക്കൊടങ്ങീട്ട്
കേട്ടില്ല വ്യക്തവായില്ല
കൊറേ ആറോ കൊറേ ആയോ ജോലിക്ക് പോയി തൊടങ്ങിങ്ങള്
എ ഇല്ല ഇല്ല ആറു മാസം ആയതേ ഉള്ളൂ
ആ അങ്ങനെ അപ്പൊ നോക്കായിരിക്കും ല്ലേ പിന്നെ ഫുഡ് ചോറിനൊക്കെ എന്തായിരുന്നുന്ന്
എ എപ്പഴും ഏ ചിക്കന് എ പിന്നെ നമ്മുടെ മീറ്റില്ലേ എറച്ചി ഇങ്ങനെ എ ഉം മാംസം മാത്രം അരച്ചു ഉണ്ട ഉരുട്ടി ഇങ്ങനെ വെക്കും അങ്ങനെയൊക്കെ കൊറേ സൈസ്ൽ മീറ്റ് ചിക്കനാണെങ്കിലും എ ഉം അത് മ്മള് കടേന്ന് മേടിക്കുന്നതാ റെഡിമൈടായിട്ട്
അയ്ശരി
ഉം അപ്പൊ അതൊക്കെ എടുത്ത് കറി വെക്കും പിന്നെ ചിക്കൻ എ ഒരുപാട് കാണും എപ്പഴും ചിക്കനാ ഇന്ന് അതുകൊണ്ട് നമ്മള് എ കുഞ്ഞുങ്ങൾക്ക് തൈരും കൂട്ടി തൈരില്ലേ കട്ട തൈര് കിട്ടും നല്ല ക്വാളിറ്റി ഒള്ള
ആ ആ
അതും നമ്മടെ ഈ നാട്ടിലെ അരിയല്ല മ്മടെ കുഴിമന്തിടെ അരി ഇല്ലേ
അയ്ശരി ബസുമതി റൈസ് ആയിരിക്കുല്ലെ
ആ അതാണിവിടെ വാങ്ങിച്ചു വെക്കുന്നെ അതാ ആ അതെ അതെ
അയ്ശെരി അത് എങ്ങനല്ലേ തിന്നാൻ
തിന്നല്ലേ പറ്റു
എന്നുലെ അമ്മള് ഇവിടെ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോക്കെ അമക്കങ്ങടെ എറങ്ങൂല അരിയാണല്ലത് അത് എപ്പളെല് അമ്മള് വെക്കുമ്പോ പക്ഷെ എപ്പോഴും തിന്നുമ്പോൾ നമുക്കൊരു സുഖം കിട്ടൂല അത് അങ്ങനത്തൊരു അരിയായൊണ്ട് പ്പൊ ഡെയ്ലി തിന്ന്ണ് പറഞ്ഞപ്പോ ഒരത്ഭുതം
ഉം ഡെയിലി അതാണ് പിന്നെ പിന്നെ അമ്മളിത് ഫ്രൈഡ് റൈസ് പോലെ ഇത് മാത്രം വെയ്ക്കും പിന്നെ ചെലപ്പോ ചിക്കനും ഇതൊക്കെ ഇട്ട് കുഴിമന്തി പോലെ ചെലപ്പോ പൊട്ടറ്റോ ഉ പിന്നെ
അത് മാത്രം ഊട്ടിയാണ്ട് ആ തിന്നാ ആയില്ക്
ഓ ആ അങ്ങനെയൊക്കെയാ
അത് സമ്മതിക്കണം
തിന്നല്ലേ പറ്റൂ
അത് ശെരിയാണ് എങ്ങനെ ആദ്യൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നാ
ഏഹ് ആദ്യം ഏ ഞാൻ വന്നപ്പോ നമ്മുടെ കൂടെ ഒരു മലയാളി ചേച്ചിയുണ്ടേ തിരുവനന്തപുരത്തുള്ളേ. അപ്പം ആ ചേച്ചിയുടെ വീട്ടിന്ന് പിന്നെ ഞാൻ വന്നപ്പോ കൊറച്ച് ഏ അരി നമ്മുടെ നാടൻ അരി ഉണ്ടല്ലോ നാട്ടിലെ വെള്ള അരി
ആഹ്
അതും പിന്നെ നമ്മടെ പൊടിയരിയില്ലേ?
ആഹ് കുറി അരി ആ ആ ആ
ആഹ്, അത് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ട് ആ പിന്നെ അ വന്നപ്പം നമ്മക്ക് ആ ഒരു ഇത് വന്നില്ല. വന്ന് കുറ ച്ചോസത്തേക്ക് ആ ഒരു അരിയിട്ട് ചോറ് വെച്ച് കൊണ്ട് വന്നെ അച്ചാറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി തിന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നാട്ടീന്ന് വന്ന ഫീല് വന്നില്ല. നാട്ടിന്ന് വിട്ട് നിക്ക്ന്ന ഫീല് വന്നില്ല. ആ
ആ അരി കഴിഞ്ഞപ്പോ ല്ലേ?
ഫീലായി ഫീലായി. പിന്നെ ഏഹ്, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
ഇല്ലില്ല ജോലി ചെയ്യുന്നില്ല. ഹൗസ് വൈഫ് ആയിട്ട് രണ്ട് കുട്ട്യേൾണ്ട് ചെറുത് മൂന്ന് വയസ്സായിട്ടോള്ളൂ ഉം
ആഹാ!
എങ്ങനെ ചെറുത് മോളാണ് വൽത് മോനാണ് മോന് രണ്ടാം ക്ലാസ് പഠിക്ക്യാണ്.
പിന്നെ ട്യൂഷനൊക്കെ മോനെ വിടുന്നുണ്ടോ? അതോ
ഇല്ല ഇല്ല ട്യൂഷനൊന്നും വിടുന്നില്ല. സ്കൂൾല് തന്നെ രണ്ടാം ക്ലാസ്സല്ലേ എത്തിയിട്ടുള്ളൂ. കൊഴപ്പൊന്നു ഇല്ല പഠിക്കാൻ ആഹ് അ ഞാൻ തന്നെ പഠിപ്പിക്കും. പിന്നേ എന്താ വ് ഓഹ് ഇരുത്തും
ഉം, ഇരുത്തും.
ആഹ്, അല്ല ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോങ്ങള്?
ആഹ് ഞാനേ ടു വീലർ ഓടിക്കും. ലൈസൻസ് ഉണ്ട് ഇനി ഒര് ആഗ്രഹം ഉണ്ട് നാട്ടിൽ ചെന്നിട്ട് ട്ട് ഫോർ വീലർ പഠിക്കണം ന്ന്
അത് ശരി എത്ര ഇതിന്റെ വിസ ഒക്കെ വന്നത്? എത്ര വർഷത്തിന്റെ,
എ കേട്ടില്ല.
നിങ്ങള് എത്ര ഒരു വർഷത്തിന്റെ ഇതിലാണോ വന്നത് അങ്ങോട്ട് കുവൈത്ത്ക്ക് പോയത്?
ഇല്ല ഇല്ല രണ്ട് വർഷത്തേക്കാ വിസ അടിച്ചേക്കുന്നെ.
ആഹ് ശരി ഇങ്ങക്ക് കുട്ടിയളപ്പം കല്യാണം കഴിഞ്ഞതല്ലേ?
എനിക്ക് ആഹ് ഞാൻ മാരീഡാ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അവര് വീട്ടില് അവരെ വാപ്പുമ്മാടെ കൂടെ നിക്കുന്നു.
അയ് ശരി ചെറുതാണോ?
ആ മോൻ അ ഏഴാം ക്ലാസ്സില് ആഹ് അതിന് താഴത്തെ മോള് അ നാലാം ക്ലാസ്സില്, പിന്നൊള്ള മോള് ഒന്നാം ക്ലാസ്സില്
അയ് ശെരി അപ്പൊ കുട്ടിയളെ പഠിപ്പിക്കണ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നെ?
അതെ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഏ നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ടീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളേ ടീച്ചേഴ്സ് ആണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഹ് അവർക്കറിയാം നമ്മള് എങ്ങനെയാ കുഞ്ഞുങ്ങളെ കെയറ് ചെയ്തിരുന്നേെന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്ത കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വല്യ പാടാ അപ്പം നല്ല രീതി മക്കളെ നോക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോളും ഇന്ന് അന്നന്നൊള് അല്ലല്ല സി ബി എ സി ഉം നമുക്ക് ഏഹ് ഉണ്ട് ഹൈ ഇച്ചിരി ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും എന്നാലും സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി ഇതിലാണ്
ആഹ് ആഹ് അയ് ശരി ഹസ്ബന്റിന് എന്താ ജോലി
ആഹ് ഡ്രൈവറാ
അഹ് ശരി ഓക്കെ പിന്നെ എന്തൊക്കെയാ നിങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ മന്തി ഒക്കെ ഉണ്ടാക്കോ അവിടെ ചെന്ന് മന്തി ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചാ
ഇല്ല ഇല്ല ഞാനിവിടെ ഈ പാചകം ഒന്നും അധികം ഏഹ് ഈ റൈസിന്റെ ഒന്നും അങ്ങോട്ട് കൈ വെച്ചിട്ടില്ല കാര്യം ഇവിടെ വേറൊരു ചേച്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലിയോ അപ്പം ആ ചേച്ചി അങ്ങ് ഉണ്ടാക്കിക്കോളും
നെരിക്കുംപോൾ കുട്ടികളെ നോക്കലായിരിക്കുംല്ലേ
ഫുഡ് ഉണ്ടാക്കാനെന്നല്ല ആ ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്ന കൊണ്ട് ആ ചേച്ചി അങ്ങ് ചെയ്യും പിന്നെ
ആഹ് ആഹ്
നമ്മള് രണ്ടും കൂടെ ഒരുമിച്ചാണ് കുഞ്ഞുങ്ങളെ നോട്ടം ക്ലീനിങ് വീട്ടു ജോലി എല്ലാം നമ്മള് ഒരുമിച്ചാണ് ഷെയർ ചെയ്തിട്ട്
ആഹ് ഓക്കെ ഓക്കെ നിങ്ങള് നാട്ടിന്ന് വന്നതന്നാ ശരിക്കും
ഞ് ഞാൻ നോ സൗണ്ട് ഞാൻ കൊല്ലം ജില്ലയാണ് കൂടെ ഉള്ളയാള് തിരുവനന്തപുരം
ഓക്കെ ഓക്കെ
ഉം ഉം പിന്നെ ഇപ്പം നാട്ടില് മഴയാണെന്ന് പറയുന്നു ഇന്ന് നാട്ടില് വിളിച്ചപ്പോ പറഞ്ഞു നല്ല ല്ല മഴയായിരുന്നൂന്ന്
അയ്‌ശു അതെ നല്ല മഴയാണ്
ഉം
നല്ല മഴയാ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നും നല്ല മഴയാണ് ഇപ്പൊള് നല്ല മഴ തന്നെയാണ് തണുത്ത് വിറച്ച് ഇരിക്കയാണ്
കുഞ്ഞ് സ്കൂളിൽ പോകുന്നത് സ്കൂൾ ബസ്സിലാണോ
ആഹ് അതെ അതെ സ്കൂൾ ബസ്സിലാണ് പോവല്ലേ ആ വൈകുന്നേരം രാവില ആഹ് വീടിന്റെ അടുത്ത് വണ്ടി വരും ഞങ്ങളെ റോഡ് വണ്ടിയൊക്കെ പോണ ബസ്സൊക്കെ പോണ റോഡന്നെ അവിടെ പോയി നിന്നാല് വണ്ടി വരും
ആഹ് ആഹ് അല്ലെ
പോകുമ്പോ ആ അഞ്ച് അല്ല നാലര ആവുമ്പോ ഇവിടെ എത്തും വീട്ടിലെത്തും
ആഹ് ആഹ് ആഹ് അല്ലെങ്കിലേ കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ മഴയൊക്കെ ആണെങ്കില് സ്കൂളിൽ പോകാന് നമ്മൾ എടുത്തോണ്ടൊക്കെ പോണം വല്ല്യ ബുദ്ധിമുട്ടാ
ഭയങ്കര ബുദ്ധിമുട്ടാ മദ്രസിലൊക്കെ ഏഹ് വണ്ടി പിന്നെ സ്വാധനം ഓന്റാപ്പാക്കി കൊടുക്കലാണ് ആണ്ട് പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് നടന്നൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ പ്രത്യേകിച്ച് ഇപ്പം റോട്ടില് ഇറങ്ങിയാല് മനുഷ്യന്മാരെങ്ങാണ്ടിം കൂടുതല് നായിക്കളാ പേടിയാണ് എന്താണ് എന്നും കുട്ട്യാളെ വൈത്തലോടലാണ് നായ്ക്കള്
ആഹ് ടു വീലർ ഓടിക്കുവോ
ടൂവിലർ ഓടിക്കൂല ആഗ്രഹൊക്കെ ഉണ്ട് പക്ഷെ അറയൂല അറിയും പേടിയാണ് റോട്ടിലേക്കൊക്കെ കൊണ്ടോവാന്
അപ്പോ കുഞ്ഞിനെ ആരാ പള്ളിയിലാക്ക്ന്ന
സ്സില് ഓന്റെ ഉപ്പാക്കി കൊടുക്കും
ആഹ് ആഹ് ഉപ്പനാട്ടിലുണ്ടോ
ആഹ് ഉപ്പ നാട്ടില്ണ്ട് റിക്ഷ ഡ്രൈവറാണ് ഓക്കെ
ഓഹ് പിന്നെ വിളിക്കാവേ